ഇവിടൊനിക്കണം ഇന്ന് പോണ്ടേര്ന്ന് നിനക്ക്
ഞാൻ പോയിട്ട് വന്ന് ഫ്രഷായതേ ഉള്ള്
ഓ എങ്ങനൊണ്ട് ജോലിയൊക്കെ
ജോലി ഏ ഒത്തിരി വർക്ക് പ്രഷറൊക്കൊണ്ട് ന്നാലും ഉം വർക്ക് പ്രഷറുണ്ട് അല്ലാതെ സാലറ്യൊന്നും കൊഴ്പ്പല്ല
ആഹ്
ഉം
എത്ര മണിക്കൂറ രാവിലെ എത്ര മണിക്കെറാ പോയാ എത്ര മണിക്കെറങ്ങാ
ഏഴ് മണിക്ക് കേറും നാലരക്കെറങ്ങും
ഓ വല്ല്യ കൊഴ്പ്പൊല്ല എന്നാലും രാവിലെ ഏഴ് മണിത്തിരിതായിപ്പോയി
കമ്പനികളൊക്കെല്ലെ അങ്ങനെക്കെ കിട്ടുള്ളും ഉം പിന്ന കുഴപ്പില്ല വർക്ക് പ്രഷർ ഒണ്ടെന്നേ ഉള്ള് പിന്നെ അറ്റ്മോസ്ഫിയർറൊക്കെ കൊള്ളാം പിന്നെ സാലർ റി അത്യാവശ്യം കൊഴപ്പില്ല ബേസിക്ക് ഇരുപതൊക്കൊണ്ട്
ഓ അപ്പൊ കൊഴപ്പവില്ല ഇഞ്ഞി മുമ്പോട്ടുമ്പോട്ട് വരുമ്പഴേ
ഓ കൊറച്ചും കൂടെക്കെ മാറ്റം വരും.
ഓ കാര്ണം ഇപ്പഴ്ത്തെ കാലത്ത് രണ്ട്പേർക്കും ജോലിയില്ലാതെന്നും മുമ്പോട്ട് പോണ കാര്യം ഇനി പാടാകും കണ്ടില്ലേ സാധനം, ഓ സാധനങ്ങളെയൊക്കെ വിലക്കയ
ഉം ഈ യുദ്ധോം കൂടെ തുടങ്ങിയതോട് പിന്നെ ഇനിയിപ്പോ പെട്രോള് ഡീസല് എല്ലാം കൂട് ട്യേണ് മറ്റേ എൽ പി ജി ഗ്യാസ്
ഉം ഞാൻ ഇടയ്ക്ക് വെച്ച് പൊക്കോണ്ടിരുന്നില്ലേ ആ ജോലി നിർ തേം ചെയ്ത്, ഇപ്പ തോന്നണ് പോകാനുള്ളേര്
ആ നീയെന്തുപറ്റി നിർത്തിയത് നിനക്ക് നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലേരുന്നോ അത്
ഞാൻ നിർത്തിയന പക്ഷെ ഈ വെക്കേഷൻ ആയപ്പഴേ ഈ കൊച്ചുങ്ങളെ നോക്കാനൊന്നും ഇവിടെ ആരുവില്ല അപ്പോഴാണ് ഞാൻ മാർച്ചിൽ അങ്ങു നിർത്തി.
ഓ ഓ ഓ ആ ഇനിയിപ്പ സ്കൂൾ തുറക്കാറായല്ല് നീ എവിടെയങ്കിലും നോക്ക്.
ഓ എവിടെയെങ്കിലും ഒരു ജോലി നോക്കണം നിങ്ങള കമ്പനിലൊന്നും ഒഴിവില്ലല്ലോ?
നോക്കാം കേട്ടാ ഞാൻ, ഒഴിവെങ്ങാനും വരാണങ്കിൽ നിനക്കെടുത്ത് അയച്ചു തരാം. നിനക്ക് എങ്ങനെയ ലാംഗ്വേജുണ്ടോ?
ഓ ഒണ്ട്
ഓ അപ്പൊ പിന്നെ പ്രശ്ന ഇല്ല ഓ ഇംഗ്ലീഷ്ണ്ട് ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിലേ ഹിന്ദി കൊഴപ്പ ഇല്ല ഇംഗ്ലീഷ് ക്കെയാണവിടെ മെയിനായിട്ട് നോക്കണത് പിന്നെ നീ വർക്ക് ചെയ്ത എക്സ്പീരിയൻസും കൂടെ ഒള്ളത് കൊണ്ട് നിനക്ക് കിട്ടാനുള്ള ചാൻസുണ്ട്.
ഓ ആ വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഒണ്ട് ഞാൻ മൂന്നാല് വർഷം അവിടെ ഇതാക്കിയതല്ലേ അ അ പിന്നെ ഇവരെ നോക്കാ ആരുവില്ല പിന്നെ ഞാൻ പൊറത്തോട് പോവാന്ന് പറഞ്ഞ് നിക്കയാണ് ആ എക്സ്പീരിയൻസ് വെച്ചേ അതെ അങ്ങനെ പൊറത്തോട്ട് പോവാൻ വേണ്ടി നിന്നപ്പഴ് പിന്നെ യുദ്ധം തൊടങ്ങി ഒരട്ടം ടിക്കറ്റ് ക്യാൻസൽ ആയി രണ്ടാമതു ടിക്കറ്റ് ക്യാൻസൽ ആയി
എല്ലാം കൊണ്ടും പ്രശ്നം തന്നെ, എങ്ങനെ നിങ്ങള് ഫാമിലി ആയിട്ട് പോവായിരുന്നോ?
അല്ല ഞാൻ പോയിട്ട് ഒന്ന് അവിടക്കെ ഒന്ന് ഇതേപോലെ ആയിട്ടേ ഇവരേം കൂടെ കൊണ്ടുപോവാന്ന് വിചാരിച്ചു. കൊച്ചുങ്ങളെ കൊച്ചുങ്ങളെ തൽക്കാലം ഓ ഉമ്മാരെടുത്ത് നിർ ത്താന്ന് വിചാരിച്ച്, നിർത്തിയിട്ട് അവിടെ ചെന്നൊന്ന് റ്റിലാ ആയിട്ട് നല്ലൊരിതൊക്കെ ആയിട്ട് ജോലിയൊക്കെ ശരിയായിട്ട് കൊച് അവിടെ കൊണ്ടുപോന്നു വിചാരിച്ചു, അപ്പഴല്ലേ യുദ്ധ വന്നത് പിന്നെ
എല്ലാരും പറയും യുദ്ധം അവിടെല്ലേ നടക്കണത് നമ്മക്ക് എന്തരു കുഴപ്പന്ന് സത്യത്തി മൊത്തം ബാധിക്കണ ങ്ങളെയാണ്.
ഓ ഇപ്പോഴേ കണ്ടില്ല കഷ്ടം നമ്മക്കിപ്പ നമ്മക്കും ബുദ്ധിമുട്ട് തന്നെ എന്നാല് വലിയ കുഴപ്പല്ലാതെ തട്ടീം മുട്ടിയൊക്കെ പോണ്, ഈ ഹോട്ടല് നടത്തുന്നവരെ കണ്ടോ ഇത്രേം ഹോ ട്ടലിവിടെക്കെ പൂട്ടിട്ടേക്ക്ണെന്നോ.
ഓ അഅതുതന്നെ ഇവിടെയൊക്കെ അങ്ങനെന്നെ ഫുള്ള് ഹോട്ടലുകൾ പിന്നെ ഒള്ള ഫുഡിനാണെങ്കി ഒടുക്കത്തെ വെലെയും ഈ സാധാരണക്കാരൊക്കെ എന്തര് ചെയ്യും.
പത്തുരുപ ചായ പത്തുരുപ കടിയായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ ഇപ്പഴാണെങ്കി ഒരു സ്ഥലത്ത് പന്ത്രണ്ട് രൂപ ചായ പന്ത്രണ്ട് രൂപ കടി ഇപ്പ വേ റൊരു സ്ഥലത്ത് പതിനാല് രൂപായി രണ്ടും.
ആ അവിടെന്ന് ഇങ്ങനെ പാ ടെക്നോ പാർക്കിലല്ലേ വർക്ക് ചെയ്യണെ അവിടെന്ന് വരുമ്പോൾ ഒരു സ്ഥലത്ത്ന്ന് ചായ കുടിക്കുവായിരുന്നു അവിടെ ഇപ്പം പതിനെട്ട് രൂപയാണ് ചായ
ഓ എങ്ങനെ ചായ ിക്ക ഇങ്ങനെയൊക്കെ എന്നച്ച നമ്മക്ക് പുൊറത്തിറങ്ങിയ ഓ പക്ഷെ നമ്മുക്ക് എന്തായാലും ചെയ്യാൻ പറ്റ പിന്നീ വെലയൊന്നും കൊറയൂ
ഇല്ല ഇനി കൊറയാ ചാൻസ് ഇല്ല
ഓ ഇപ്പോഴത്തെ ഗ്യാസിന്റെ വിലണ്ട അത് ഈ കടകൾല് ഉപയോഗിക്കണതേ ആ ഗ്യാസ് കിട്ടാല്ലാതെയാണ് അവര് ഹോട്ടലൽ പൂട്ടിയത് ഏ അങ്ങനെ പൂ ട്ടി അവര് ഏകദേശം കൊറച്ച് വിറകടു തുറന്നേട്ടാ വിറകടുപ്പും കുടെ ഒള്ളോര് തൊറന്നപ്പഴ്ത്തേക്കും ഗ്യാസ് രണ്ട് രണ്ടായിരം രൃ ഉള്ളത് ഇപ്പ മൂവായിരം രൂപായി
ആഹ്
ഇന്തിര ഇൻഷുറൻസാ ന്താ ഇല്ലാത്തോർക്ക് നാലായിരം രുആന്ന് പക്ഷെ നമ്മള് വീട്ടി ഉപയോഗിക്കണേക്കാളും അഞ്ച് അഞ്ച് കിലോയേ കൂടുതലൊള്ള്
ആഹ് ആഹ് അത്രേം റേറ്റും
ആ അങ്ങനെ ഇവിടെ ഹോട്ടലൊക്കെ ഒരാ കഴിഞ്ഞ ബുധനാഴ്ച ആണ്ട് സമരമായിരുന്നു ഇവിടയൊക്കെ ബുധനാഴ്ച
ഓ ഓ
ഉം ഇപ്പ നല്ലൊരു ഷവായി അൽഫാമം ഷവർമ്മയ കിട്ടന്ണ ഒരു ഹോട്ടലുണ്ടായിരുന്നു ഇവിടെ പോലീസ് സ്റ്റേഷന്റെ താഴെ ഹോട്ടലല്ല ചെറിയൊരി ഇത് കണക്ക് റോയൽ സ്പൈസിന്ന് പറയണ ഒരു ഹോട്ട് സ്പൈസീന്ന് പറയണ ഒരു കട ഈ ആറ അറേ ബ്യൻ ഐറ്റംസ് മാത്രേള്ളൂ പക്ഷേ സൂപ്പർാണ് കേട്ട അതൊക്കെ അടച്ച് നമ്മൾ നാളവിടെ ഷവർമ വാങ്ങാൻ പോയപ്പ അതൊക്കെ അടച്ച്
എവിടെയന്ന് കല്ലറയിരുന്നാ
ആഹ് അ പോലീസ് സ്റ്റേഷന്റെ താഴെ ഇവിടാ സൂപ്പറായിരുന്നു ഓ അവിടുത്തെ റൊമാലി ഷവർമ സെറ്റ് എല്ലാം നല്ല സൂപ്പ് സൂപ്പറാ മസാല ശവായ ശേ അവിടെ അടച്ച് വെച്ചേ നല്ല ആ അവിടെ നല്ല സൂപ്പർന്ന് വെച്ചാ ചെറിയ ചെറിയ കടയാണ് പക്ഷേ നല്ല സൂപ്പർ സ സാധനങ്ങളാണ്
ഉം ഉം
അതുകൊണ്ട് അവര് പൂട്ടി എന്തര് യ്യാൻ ഇനിപ്പ അതും തൊറക്കൂലാതോന്നണ് ആഹ് ഒരു ദിവസം നമ്മള് ഓ ഓലൈനാട്ടൊക്ക ഇവിട ഓർഡർ ചെയ്യും കേട്ട അപ്പഴ് ഒരു ദിവസം ഓൺലൈായിട്ട് ഓർഡർ ചെയ്തപ്പോൾ ഒര്തരത്തിൽ എടുക്കല്ല അപ്പൊ നമ്മൾ വിചാരിച്ച് അവര് മനപ്പൂർവം എടുക്കാതെ അങ്ങനെ പി പിറ്റേന്ന് വാപ്പിച്ചിക്ക ഇവിടെ വന്നിരുന്നു കേട്ട അപ്പൊ അവിടുന്ന് വാങ്ങാന്ന് പറഞ്ഞ്പ്പോയപ്പോ അവിടെ പൂട്ടിയന്ന് ഗ്യാസിന്റെ ക്ഷാമത്തിനെ ഉ ഇപ്പൊ തുറക്കണ കാര്യൊക്കെ പാടാണ് വീണ്ടും ഗ്യാസിന് വെല കൂടി ഇതാ പെട്ട്
ഉം അതാണ് എപ്പാ പ്രധാനമന്ത്രി പറഞ്ഞ കേട്ടില്ലേ മാക്സിമം എല്ലാരും വീട്ടിര്ന്നു വർ ചെയ്യണം പൊറത്തൊന്നും പോ
ആ ഇല്ല എന്തിനാണ് ഓ വി വണ്ടികൾ ഉപയോഗിക്കണം ശാബ്ജ കിട്ടണംതെ പിന്നെ മറ്റൊന്നും വലുതായിട്ട് പൊതുഗതാഗതം ഉപയോഗിക്കുന്ന നാളെ നമ്മളെ പുറഞ്ചില്ലക്കാട്ട് വന്നന്ന് പറഞ്ഞിരിക്ക അ വീട്ടില്
ഓ എന്തര് കാറില് പോണ
ആപ്പച്ചി വരാന്ന് പറഞ്ഞു അതുകൊണ്ടങ്ങ് പോവാം
ഉം
ഓ ആ അപ്പൊ ശെരിടങ്ങ് പോവാന്ന് വിചാരിച്ച്
ഉം ഉം ഇനീ സ്കൂളു തൊറക്കാറാവുമ്പഴേ വരുവല്ലേ
ഊ ഹു പള്ളീ പോണം
ആ
ആ ഇപ്പഴേ എന്തിനാണ് ബുധൻ വ്യാഴം വെള്ളി ശനി നായർ രണ്ടു ദിവസം പള്ളിയൂ ടെ ഒഴിവെടുത്താ ഞായറു വരെ ഇരിക്കാം പിന്നെ പെരുന്നാളു വരുമ്പഴും പെരു നാളെ നാളെയും പള്ളിയിലുണ്ട് പക്ഷേ വരുവാ ആ പി അല്ല നാളെ ബുധനല്ലേ
നാളെബുധനാണ്
ആ പിന്നെ വേറൊരു കാര്യം ഈ പെരുന്നാളു വന്നു നോക്കിയാണെങ്കിൽ അങ്ങ് താ മൂട്ടിലെ കൊണ്ടെ വച്ചു പള്ളി സ്കൂളു തുറക്കാറായപ്പഴേ
ഓ ഇരുവത്തെഴുനല്ലേ
ഇരുപതാം തീയതി വച്ചാണെങ്കി പള്ളീല് പത്തീസം അതി എത്തുമ്പോ പോയിക്ക മറ്റത് ഇരുപത്തേഴാവുമ്പഴെ ജൂൺ ഒന്നിന് പിന്നെ അഞ്ച്ചൂസേ ഉള്ളു
ആ ഒന്നിനു തൊറക്കുവോ
മിക്കവാറും തൊറക് തൊറക്കൂന്നൊക്കെയാണ് അന്ന് ശിവൻകുട്ടി മന്ത്രിയായിരുന്നപ്പോഴേ പറഞ്ഞത് ഇനിയിപ്പ
ണ്ടിയറോ
ആ പിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് മാറ്റണ്ട് കേട്ടാ പിന്നെ ഇവളെ ഇവിടുത്തെ കൊച്ചു പഠിയ്ക്കുന്ന സ്കൂളുണ്ടല്ലോ അവിടെം മാറ്റണ്ട് കഴിഞ്ഞ എല്ലാർക്കും തൊറന്ന് ഒരാഴ്ച കഴിഞ്ഞ ആ കുട്ടിക്ക് തുറന്നാലും മറ്റേ കുട്ടിക്ക് തൊ റക്കും ചിലപ്പം എപ്പ
മൂന്നാം തീയതിന്നാണെ ഡയറി
ആ സർക്കാർ സ്കൂൾ എപ്പഴാണോ തുറക്കണെ സമയത്ത് മറ്റേ കുട്ടിക്കും തൊറക്കും ഉം ഉം
ആ മറ്റേ കുട്ടി ഇസ്ലാമിക് സ്കൂൾ ആയോണ്ട് എനിക്ക് തോന്നന്നെ ഇതിന്റെ അവധി കാണും പെരുന്നാളിന് പിന്നെ കുറച്ചും കൂടെ ദിവസം കാണും
ആ കഴിഞ്ഞേനെ പെരുന്നാളിന്റെ ഏഴാന്തിയാ പിന്നെ ജൂൺ ഏഴാം തീയതി ആയിരുന്നു പെരുന്നാളെ കേട്ടാ അപ്പോഴാണ് പത്തെ ദിവസം അവധായി പതിനാലാം തീയതി യാണ് സ്കൂളു തൊറന്നതെ പക്ഷെ ഇപ്പഴു പറയും പോലെ മെയ് ഇരുപത്തേ ഴിനല്ലോ അതുകൊണ്ട് കറക്റ്റ് കറിയാൻ വയ്യേ
ആ ആ പിന്നെ എന്തര് ഓ അങ്ങനെ കൊഴപ്പയില്ലാ അതിങ്ങനെ പോണു വല്യ സീനായി തൊടങ്ങിയില്ല അവിടെ എന്നാലും ചുരുക്കിയൊക്കെ ചെലവാക്കും
കൂടെ അങ്ങനെ വെള്ളം പറ്റണ കെണറൊന്നുമല്ല കെട്ടോ എന്ന് രാവിലെ വ റ്റിയന്ന് വിചാരിച്ചോ ഇപ്പൊ എത്ര വെള്ളം ഉണ്ടായിരുന്നോ അത് മൊത്തം വറ്റിയന്ന് വച്ച അത്യാവശ്യ വൈകിട്ടാവോ അതേപോലെ കേറി വരും ഈ കിണറില്
ആ ആ
പറ്റൂല പക്ഷെ ഇവിടത്തെ ഓരോരോ ഉറാ വെള്ളം തീർന്നു വെള്ളം തീർന്നു എന്നും പറഞ്ഞ ഇപ്പഴും ഒരു മനുഷ്യർക്കും ഒരു ബക്കറ്റ് വള്ളം പോലും കൊടുക്കൂല്ല താഴത്തെ ഒട്ടും വെള്ളോല്ലാട്ടോ അങ്ങനെ ഇവിടെ വന്ന് പറഞ്ഞു പറഞ്ഞപ്പോ അവരൊന്നും മിണ്ടലോച്ചേ കഴിഞ്ഞേനാണെങ്കി ഇവിടെ പെയിന്റടിച്ചോണ്ട് വന്ന് അപ്പൊ ഇവിടത്തെ വെള്ളം അങ്ങ് വറ്റി കേട്ടോ എന്നാലും ഊറി വരും പിന്നെ കുറേ നേരം കാത്തി ണ്ടേന്നെ വിചാരിച്ച് നമ്മൾ അവരെ വെട്ടി പോയി കുളിച്ചുവരെ ചെയ്തിട്ടുണ്ട് എന്നിട്ടിവിടെ വന്നു പറഞ്ഞിട്ടവരെ മിണ്ടാതെ നിക്
വെള്ളം അങ്ങനെ തടഞ്ഞ് വെച്ചൂടന്നാണ് പറയുന്നെ
അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ വന്നു എടുത്തോളി ഇങ്ങനൊരു അവധി അപ്പൊ ഞാൻ പറഞ്ഞ് അവർക്ക് ഭയങ്കര ഇത് കാരണേ നമ്മള് അവിടെ കുളിക്കാൻ വരെ പോയിട്ടുണ്ട് വെച്ച് ഇവിടെ പെയിന്റടിച്ച് കൊണ്ട് വന്ന വെള്ളം വീഴുന്നുണ്ട്
കുടിക്കാനൊക്കെ വെള്ളം ചോദിച്ചാ കൊടുക്കണം
ഓ അങ്ങനെ അവര് പറയണ് എന്തേ ഞാൻ പറഞ്ഞ് എനി എനിക്കെന്തര് ചെയ്യാൻ പറ്റും ഓരോരുത്തരുടെ സ്വഭാവം അങ്ങനെ ആയി പോയി
ആ അതന്നെ ഇപ്പം നിങ്ങളെ വീടാണെങ്കിലുമേ ഇവര് പറയാതെ ആരും വന്നവിടന്ന് എടുക്കൂല
തന്നെ അവരുള്ളപ്പോ ആ എല്ലാ ഇതിൽ തന്നെ അവര് പറയണം അവര് എടുക്കണം ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവരില്ലാത്തപ്പം അങ്ങ് എടു തോളം പറഞ്ഞെ എന്നിട്ട് ഞാൻ പറഞ്ഞ് അവ ത്ത് നമ്മള് അങ്ങ് വീട്ടിലൊക്കെ ആണെങ്കി ഒരു കേണറ്റീന്ന് അഞ്ചും ആറും പേരാണ് കൊരണേ അവരെ കിണറില് വറ്റണതും ഇല്ല ല ഷായിദാന്ന് പറയണ അവരെ അറിഞ്ഞൂടെ ആ നമ്മളും കോരിട്ടുണ്ട് ഇവൻ കൊച്ചായിരുന്നപ്പോ നമ്മളെ കെണറ്റിലെ കഴങ്ങലായിരുന്ന്
ഓ ഓ എനിക്കറിയാം നിങ്ങള് പോയി കൊണ്ടുവരണെക്കേ
കൂട്ടുകാരായിരുന്ന് അവരൊക്കെ ഇ ഇഷ്ടംപോലെ വെള്ളാണ് ഉണ്ട് പക്ഷെ ഇവരൊക്കെയാണെങ്കില് ഇവിടെ വറ്റൂല എനിക്ക് അറിയാംന്നൊള്ള ഞാൻ ഇത്രയും നാളായി ഇവിടെ വന്ന്
ഏ ഏ ഇവിടെയും ഞാന്